ഹലോ
ഹലോ കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്നുണ്ട് എന്തൊക്ക്യാണ് ഒരുപാട് നാളായല്ലൊ വിളിച്ചിട്ട് കൊറേ വിശേഷങ്ങള് പറയാന്ണ്ടാകും
അത് നല്ല വിശേഷാണ് എന്താ അവിടുത്തെ വിശേഷം സുഖല്ലേ?
ആഹ് സുഖം തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തെ
ഇവടേയും സുഖാണ് അങ്ങനെ പോക്ന്ന്
ആണല്ലേ എന്തെ കൊറെ നാളായിട്ട് വിളിയൊന്നും ഇല്ലല്ലോ?
എ ഓരോ തെരക്കില് പരീക്ഷൊക്ക്യേരുന്നു അപ്പൊ അതിന്റെ അ സൈമെന്റ് സബ്മിറ്റെയ്യാ ഒക്കെ ആയിട്ട് ഓരോ തെരക്കിലേരുന്നു
ഓഹ് അങ്ങനെയാണല്ലേ ഓക്കെ ഇവടെയും കൊറച്ച് നാള് ഇങ്ങനെ തെരക്കിലായി പോയി ആഹ് ഭക്ഷണല്ലാം കഴിച്ച് ഭക്ഷണക്കെ ഞാനൊരു രണ്ട് രണ്ട് മണിയെല്ലായപ്പോ കഴിച്ചിട്ട് ഇണ്ടാരുന്നു ഒരു പാട് ലേറ്റാക്കാറില്ല ഒര് രണ്ട് മണി മാക്സിമം ഒരു ഒന്നര രണ്ട് മണിയാവുമ്പം കഴിച്ച് കഴിയും അതാവുമ്പോ കൊറച്ച് സമയം നമുക്കും ആഹ് ഒന്ന് വിശ്രമി ക്കാലോ ആഹ് അതെ അത് കൊണ്ട് നേരത്തെ തന്നെ എല്ലാം കഴിയും അവടത്തെ വിശേഷങ്ങള് എന്തൊക്ക്യാണ് ഫുഡെല്ലാം കഴിച്ചോ? ദ.
ആഹ് ആഹ് ഫുഡ് കഴിച്ചു ഫുഡും ഞാനും ഇതേപോലെ തന്നെ രണ്ട് മണിയൊക്കെ ആവുമ്പോത്തിനും കഴി ക്കും അപ്പോത്ത്ക്കും പരിവാടികളൊക്കെ തീരും വീട്ടിലന്നെ
വീട്ടിലാണല്ലേ അപ്പൊ ഈ അസൈമെന്റ് വർക്ക്ന്നെല്ലാം പറഞ്ഞത്
ആഹ് ഞാന് പഠിക്ക്യാൻ പോവുന്നുണ്ട് അപ്പോ അയിന്റെ
ആഹ് അല്ല ഇപ്പൊ അന്നേരത്തെ ക്ലാസ്സ് ഒന്നുല്ല
അല്ലെല്ലാ ഇപ്പ ഇനി ഞങ്ങക്ക് വരുന്ന മാസം പരീക്ഷയാണ് അ
ഓഹ് അങ്ങനെയാണല്ലേ അപ്പൊ അതിന്റെ ആ പരീക്ഷന്റെ ഒരുക്കങ്ങളും അതിന്റെ മുൻകൂർ ചെയ്യേണ്ട കൊറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നെ ആയിരിക്കും അല്ലേ?
ആഹ് ഉം
ആഹ് നമ്മള് കൊറെ നാളായില്ലേ കണ്ടിട്ട് എത്ര നാളായി നമ്മള് കണ്ടിട്ട് നമ്മളെ കൂട്ടത്തിലു ആഹ് അതെ എല്ലാർക്കും കൂടി ഒന്ന് കാണേണ്ടെ നമ്മളെ കൂട്ടത്തിലുള്ളവർക്കും എല്ലാരും കൂടീട്ട് നമുക്കൊന്ന് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചിട്ട് നമ്മ ക്കാദ്യം നമ്മക്ക് എല്ലാരും വേറെ വേറെ ഏഹ് കുടുംബ പശ്ചാത്തലത്തിലാന്നല്ലോ ഇപ്പ ഇള്ളത് കൊറേ ആൾക്കാരക്ക് കുട്ടിയായി തൊട്ട് തൊ കൊറയാ ആഹ് കൊറെ ആൾക്കാര് ഇപ്പഴും പഠിച്ചോണ്ടിരിക്കുവാണ് കൊറെ ആൾക്കാര് കല്ല്യണം കഴിഞ്ഞ് അതിന്റെ ഒരു രീതിക്കാ ഇള്ളത് ഓഹ് ആഹ് എല്ലാര്ക്കൊന്ന് ആഹ് അതെ അറിയില്ലല്ലോ അപ്പൊ നമ്മള് ആദ്യം നമ്മ ക്കെല്ലാര്ക്കും കൂടി ഒരു എല്ലാര്ക്കും കൂടീട്ട്ള്ളൊരു കോളിണ്ടാവുവല്ലോ അങ്ങനെ നമുക്ക് ഇടാം. എന്നിട്ട് ആഹ് അതെ എന്നിട്ടി അത്യാവശ്യം എല്ലാരും ഒന്ന് കിട്ടുന്ന സമയം ഇണ്ടല്ലോ നമ്മള് ഈ രാത്രിെയെല്ലാം അത്യാവശ്യം ഒരൊമ്പത് മണിയെല്ലാം ആവുമ്പഴത്തേക്ക് എല്ലാരും പണിയെല്ലൊ ഒന്ന് സെറ്റാവല്ലോ? അതെ അന്നേരത്തെ നമുക്ക് എല്ലാര്ക്കും കൂടി ഒരു കോളങ്ങ് ഇടാം. അങ്ങനെ എല്ലാരിയേം അങ്ങോ ട്ട് വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം അവിടെ പോവാനാണ് നല്ലത്. എല്ലാര്ക്കും പറ്റുന്ന പോലെ ആഹ് അതെ അല്ലെങ്കില് അവര് വിചാരി ക്കും അവര് തീരുമാനിച്ചിരുന്ന ഏ ഏ അങ്ങനെ അതെ അവര്ക്കങ്ങനെ തോന്നണ്ട. അപ്പോ നമ്മള് തീരുമാനിച്ച അവര് വരുന്ന പോലെ അവര്ക്ക് തോന്നന്നണ്ടാ ചെല അപ്പ അങ്ങനെ പറഞ്ഞിട്ട് മാറി നിക്കുന്നവരും ഒണ്ട്. ആഹ് അതെ. ഇനിയിപ്പോ അതൊരഭിപ്രായ വ്യത്യാസം പോലെ ഇണ്ടായിട്ട് മാറി നിക്കുന്ന ആള് ക്കാരുണ്ടാവോ ഒരാളെ സ്വഭാവല്ലേ. അപ്പോ അപ്പ നമ്മക്ക് എല്ലാര്ക്കും കൂടീട്ട് ഒരു ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട് നമ്മക്ക് അതെ വിളിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലെ അതല്ലേ കൊറച്ചും കൂടി നല്ലത്. എവിടെയാ അതെ എന്നാലും നമുക്ക് വല്ല ബീച്ചില് അടുത്തുള്ള ബീ ച്ചിലൊ അല്ലെങ്കി പാർക്കിലോ അങ്ങനെ എടെങ്കിലും പോവാ അല്ലെ?
പറ്റുന്ന പോലെ എല്ലാരും എന്താ പറയുന്നെ നോക്കിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഉം
പറ്റീല്ലെങ്കി നമ്മക്ക് എല്ലാര്ക്കും കൂടിയിട്ട് ഒരു ഫിലിമ് കാണാൻ വേണ്ടി പോവാം.
ആഹ് അങ്ങനേം ചെയ്യാം. ഉം
ആഹ് അതെ അപ്പൊ നമുക്ക് കൊറച്ച് സമയം കിട്ടുവല്ലോ നമ്മക്ക് അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചിരിക്കാൻ കൊറച്ച് സമയം കിട്ടും. ല്ല നല്ല ഒരു അത്യാവശ്യം കൊറച്ചിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കൊരു ഫിലിമിന് പോയിട്ട് കണ്ട് വരുന്ന വഴിക്ക് നമ്മക്ക് എന്തെങ്കിലും ഉം ഭക്ഷണല്ലാം പുറത്തുന്ന് കഴിച്ച് നമുക്കങ്ങനെ വരാം അതാന്ന സമയത്ത് നമ്മക്ക് കൊറ സമയം കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാനെ ഇപ്പത്തെ അവസ്ഥ മനസ്സിലാക്കാനും
അതന്നെ എല്ലാര്ക്കും കൂടെ ആ പഴയ ബോണ്ടൊന്ന് കീപ്പെയ്യാൻ പറ്റും.
ആഹ് അതെ അതെ ആഹ് നമ്മക്ക് നമ്മള് പണ്ടെങ്ങനെയാന്നോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെന്നെ നമ്മക്ക് വേറെ ബാധ്യതകളൊന്നുമില്ലാതെ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ച് നമ്മളെ കാര്യങ്ങളൊന്ന് പറഞ് തീർത്തിട്ട് നമുക്ക് പോവാം. ചില ആൾക്കാരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് മനസ്സി നിന്ന് ഭാരം ഒന്നിറക്കി വെക്കല. അപ്പോ നമ്മള് മറ്റുള്ളവരെ സഹായിക്കുന്ന പോലെയാകും നമ്മ തന്നെ ഒരു ആഹ് അതെ. ഒരു ചികിത്സ നമ്മള് തന്നെ കൊടുക്കുന്ന പോലെയാവും അപ്പോ ആഹ് നമക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാല്ലെ?
ചെയ്യാം. അതന്നെ എല്ലാരുടെയും കൂടെ അവസ്ഥ ഇപ്പത്തെ ഒരു അവസ്തേം പിന്നെ എല്ലാവർ ക്കും അടുത്തെക്ക് പോകാനാണ് താല്പര്യം അങ്ങനെയുള്ളൊക്കെ നോക്കിട്ട്
ആഹ്
എന്താ പറയുന്നേന്ന് നോക്കാം നമ്മക്ക്
അതെ നോക്കാം. പിന്നെ നമ്മ ക്ക് മറ്റേ ഇപ്പൊ വീഡിയോലെല്ലം കാണാറില്ലേ ഓരോരെ നമ്മളി പ്പോ പത്ത് പേരുണ്ടല്ലോ നമ്മളെ കൂട്ടത്തില് നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തില് ഒരു പത്ത് പേരുണ്ടല്ലോ അപ്പൊ ഈ പത്ത് പേർക്കും ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഓരോരേ സാധനങ്ങളും മറ്റുള്ളവര്ക്ക് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എല്ലാം ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ആകെ കുറച്ച് കൂടെ നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് കാര്യങ്ങള് കൊണ്ടു അതൊരു നല്ല ഐഡിയല്ലേ ആഹ് അതെ ആഹ് അതെ അപ്പ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് സ്നേഹ സമ്മാനങ്ങള് കൈമാറാം
കൈവാറ ആ ഇപ്പ ഇങ്ങനെ അതാണല്ലോ അങ്ങനത്തെ വീഡിയോ കൊറെ കാണലുണ്ടല്ലോ
കുറേയുണ്ടല്ലോ അപ്പ അത് ഞാനും ഒരുപാട് നാളായി വിചാരിക്കുന്നു ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കും അങ്ങനെ ചെയ്താൽ കൊള്ളാം ഒരുപാട് വല്യ വല്യ പൈസയൊന്നും വേണ്ട കാരണം നമ്മളേല് പല ആൾക്കാരും പഠിക്കുന്നതാണ് പല ആൾക്കാരും ഒന്ന് രണ്ടു പേർക്ക് ജോലിയുള്ളൂ പല ആൾക്കാരും കുടുംബത്തിലാണുള്ളത് പല ആൾക്കാരും ഭർത്താവിന് ഭർത്താവിനേം കുട്ടീനേം എല്ലം നോക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാര അപ്പൊ എല്ലാര കയ്യില് അത്രയും പൈസ ഉണ്ടാവില്ല അപ്പം നമുക്കൊരി ഇത്ര രൂപാന്ന് പറഞ്ഞിച്ചിട്ട് നമുക്ക് പറയാം അതിന്റെ ഉള്ളിലുള്ള സാധനം മതി നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങള് വല്ലേ അതെ വളയോ അല്ല മാലയോ അങ്ങനെ എന്തെങ്കിലും ചെറുത് ചെറുതാണെങ്കിലും നമ്മളെ സന്തോഷത്തിന് അപ്പ നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന സമയത്ത് ഒരു രസായിരിക്കും അവര് നമുക്ക് ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഓർമ്മക്ക് വേണ്ടി മാത്രം നമുക് ക്കങ്ങനൊരു സംഭവം ചെയ്യാം ല്ലെ ആഹ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ഒരു ഗ്രൂപ്പില്ലേ ആഹ് ഗ്രൂപ്പിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾളായിട്ട് എല്ലാവർക്കും പഠി പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡാൻസ് നമുക്ക് ഇടാം എന്നിട്ട് അത് പഠിച് ച്ച് കൊണ്ടന്നിട്ട് നമുക്ക് അവിടെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ആഹ് അതെ എന്നിട്ട് അതിനും ഒരു വീഡിയൊ നമുക്ക് ഇങ്ങനെയല്ലേ നമ്മളെ എപ്പഴെങ്കിലും കാണുന്നവരല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ നമുക്കൊരു ഓർമ്മകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു സമയം നമുക്ക് വിട്ടു പോയാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മള് നമ്മ ഇതിലിപ്പോ നമ്മളെ കൂട്ടത്തില് കുറച്ചു പേർക്ക് ഇപ്പ കുട്ടിആയി ട്ടില്ല ഇനി എല്ലാവർക്കും കുട്ടിയായി കഴിഞ്ഞിട്ടു ഓരോരാളെ കുട്ടി ഉണ്ടാവ വുന്ന സമയവും കുട്ടി എഴഞ്ഞു തുടങ്ങുന്ന സമയവും കുട്ടി ഓടിത്തുടങ്ങുന്ന സമയം
ഉം
അല്ല പിന്ന വച്ചാ ഈ കുട്ടിൾക്ക് എന്തൊക്കെ രോഗം വന്നിട്ടുണ്ടെങ്കില് നമുക്ക് എവിയും പോവാൻ വേണ്ടി പറ്റു ല അപ്പൊ നമുക്ക് ഇപ്പഴ് നമുക്ക് കുറച്ചൊരു രണ്ടോ നമ്മുടെ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ ആൾക്കാർക്കെ ഇപ്പോൾ കുട്ടിയായിട്ടുള്ളൂ അതിൽ തന്നെ കുറച്ച് കൂടുതൽ കുറച്ച് വലിയ കുട്ടികളെല്ലാണ് അപ്പ ഇനി നമ്മള് ഓരോരൊ ആൾക്കർ ഇപ്പോ സഹിച്ച് തുടങ്ങിയാലും കുട്ടികളായി തുടങ്ങിയാലല്ലാം നമുക് ക്ക് അതിനൊന്ന് സമയം കിട്ടും ഇപ്പംത്തന്നെ നമുക്ക് ആ ഒരു സന്തോഷം നമുക്കിങ്ങനെ സന്തോഷി തീർക്കാം പിന്നെ നമ്മൾ എത്ര നമ്മള ചങ്ങാതി കൂട്ടം നമ്മള് ഇതുപോലെ തന്നെ അങ്ങ് മുമ്പോട്ടേക്ക് പോവെങ്കിലും ആഹ് നമുക്ക് എല്ലാർക്കും ബാധ്യതകൾ വരും ആഹ് അപ്പൊ നമുക്ക് ആഹ് ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം
ചെയ്യാം ഉം എല്ലരുടത്തും ചോയിച്ച് എല്ലാരും തീരുമാനം എന്താ അറിഞ്ഞിട്ട് അത്പോലെ ചെയ്യാം
അത് എല്ലാരിക്കും ഒരുപോലുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങണോ എന്തെങ്കും ഓൺലൈനിൽ എന്തെങ്കിലും പർച്ചേസ് ചെയട്ട് ഒരുപോലെയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ സാരി ഇപ്പ ഇപ്പത്തെ ട്രെന്റ് ഇല്ലേ സാരി ഓരോരാളും വന്നിട്ട് ആഹ് ഒരോരാൾ ഓരോരോ മോഡുള്ള സാരി ഇട്ടിട്ട് വരുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആഹ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും കൂടെ വീഡിയോസ് ചെയ്യാം ഒരാൾ വരുന്നു ആഹ്
എന്തായാലും വിളിക്കുമ്പോ എല്ലായിടത്തും പറയാ
ആ ഓക്കേ ഓക്കേ ആ ഓക്കെ ഓക്കേ നമുക്ക് അങ്ങനെ എല്ലായിടത്തും സംസാരിച്ചിട്ട അവരിം കൂടെ അഭിപ്രായങ്ങൾ അറിയാം ഇപ്പൊ നിലവിൽ അപ്പോൾ ആയിരിക്കെങ്കിലും ഇപ്പം നമ്മൾ അടുത്ത അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ചിലപ്പോൾ എല്ലാം കൂടി പ്ലാൻ ചെയ് ഉണ്ടെങ്കില് ചില ആൾക്കാർക്ക് ആവൂല്ല ഇപ്പോ മഴക്കാലംല്ലല്ലേ അപ്പൊ എല്ലാർക്കും ഇപ്പ രോഗവും കാര്യങ്ങളും ആയിട്ട് ഇരിക്കും അപ്പ ചില കുട്ടികൾക്കോ എന്തൊക്കെ പനിയോന്തൊക്ക വന്നിട്ടുണ്ടെങ്കില് നമുക്ക് രക്ഷിതാക്കൾക്ക് വരാൻ കഴിയില്ല ആഹ് അപ്പം നമുക്കത് നോക്കിയിട്ട് അവരെയയും കൂടെ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്ക് ചെയ്യുന്ന ആയിരിക്കും അല്ലെ നല്ലത്
ആഹ് ആഹ് അതന്നെ അതന്നെ നല്ലത്
അതെ ഇപ്പോൾ പരീക്ഷയല്ലേ ഇപ്പോൾ അത് തുടങ്ങിയോ
ഇല്ല അടുത്തതായി ഈ വരുന്ന മാസം
ഉം വരുന്നല്ലേ ഓഹ് പിന്നെ പരീക്ഷക്കുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങിയോ
പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇന്നലെ ആണ് ഇപ്പ അസൈൻമെന്റ്
ഇന്നലെ ആണ് അസൈഗ്ന മെന്റ് ആഹ് അങ്ങനെ അങ്ങനെ അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ടോ മോഡ്യൂൾ വയസാണോ
അല്ലല്ല ഞങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ വിട്ട് തരും എന്തൊ ഒക്കെയാണ് എഴുതേണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റില് വരും നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് അത് നോക്കിട്ട് എഴുതിയിട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം ആദ്യം പിന്നെ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു പോസ്റ്റ് വഴി അയച്ചു
ആഹ് മനസ്സിലായി മനസ്സിലായി എനക്ക് ഞാനും ഡിസ്റ്റന്റ് ആയി ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലും ഇതുപോലെ തന്നെ നമ്മള ഇത്പോലുള്ള പ്രോജക്ട് വർക്ക് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ഫോട്ടോ എടുത്തിട്ട് അതിനെ ഫയലിൽ ആക്കി മാറ്റാ പി ഡി എഫ് ഫയലാക്കി മാറ്റി ഇതുപോലെ അപ്ലോഡ് ചെയ്യും നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ആഹ് അത് അതില് നമ്മള് ഇടും അങ്ങനെ അത് സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം അത് അതവർ അവിടെന്ന് വിലയിരുത്തും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അത് ശരി അതിൻ്റെ മാർക്കെല്ലാം ഉണ്ടല്ലോ അതെല്ലാം അവർ ആക്കിയിട്ട് നമുക്ക് ആ നമ്മളെ ഗ്രൂപ്പിലിടും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങൾ പരീക്ഷക്ക് എന്തെല്ലാന്ന് വീഷയങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറയും പിന്നെ പ്രാക്- നമ്മളവിടെ പോണം എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളങ്ങോട്ട് ഇവിക്ക് പോണ എഴുതുന്ന നമുക്ക് ഇവിടെ വീട്ട് തന്നെ എഴുത അത് ആയുർവേദത്തിന്റെ ഒരു കോഴ്സാണ് സൈഡ് ആയിട്ട് അതെ അതെ അ ആയുർവേദത്തിന്റെ നമ്മള് കോസ്മെറ്റോളജി ട്രൈക്കോളജിന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് നമ്മുക്കും ഇതുപോലെ തന്നെയ അതെ അതെ നമ്മുക്കും ഇതുപോലെ തന്നെയാണ് ആഹ് എന്താലും വീട്ടില് വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കോഴ്സായിട്ട് ചെയ്തതാ അപ്പൊ നമുക്ക് ആ സമയം അത് ഒരു വർഷം
ഒരു വർഷം
സൈഡ് അതെ അതെ നമ്മൾ സൈഡ് ആയിട്ട് ചെയ്യുന്നന്നേ ഉള്ളൂ നമുക്ക് ഈ കുട്ടികളും
ആ അല്ല അപ്പൊ അത് പഠിച്ച് കഴിഞ്ഞാല് എന്താ വർക്ക് ജോലി എന്താ ഉണ്ടാവുക
ആഹ് അത് വർക്ക് കഴിഞ്ഞാ നമുക്ക് കോസ്മെോറ്റൊളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
ആഹ് അങ്ങനെ
ഹെയറിൻ്റെ ട്രാൻസ്പ്ലാന്റ് അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നിങ്ങും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത്ണ്ടാ പിന്നെ നമ്മളെ പ്രകൃ പ്രകൃതി കട്ടിയാൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ലിബാം ബീറ്റ്റൂട്ട് ലിബാം എന്നല്ലാം പറഞ്ഞി ട്ട് കേട്ട്
ഉം ഈ എന്താ മോഖത്ത് വരുന്ന കുരു വന്ന പാടുകളൊക്കെ പോക്കാനുള്ള അതിന
ആഹ് അതെ അതെ ആ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളൽല് വരുന്നുണ്ട് ഞാനിപ്പോ പിന്നെ പഠിച്ചു തുടങ്ങി. ഞാനിപ്പോ കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളെ മുമ്പിൽ പഠിച്ചിറങ്ങിയവരു- ചോദിച്ചപ്പോഴാാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് തന്നത് നമുക്ക് ഇതുപോലെയന്ന് ചെയ്യൽ. ള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ തന്നത് അതാ ഞാാനിപ്പോ പറഞ്ഞത് നമ്മളിപ്പ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഉം ആഹ്
ഉം എങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ ആഹ് എന്തോ
കഴിയാനയോ കൊഴ്സ്.
ഇല്ല കൈിഞ്ഞ ഞാൻ തുടങ്ങിട്ടേ ഉള്ളൂ.
ആഹ്
അത് ജസ്റ്റ് തുടങ്ങീട്ടേള്ളൂ ഇനിയിപ്പോ കുറേ കാര്യങ്ങൾ പഠിക്കണം അതിന്റെ ഓരോരോ പ്രാക്ടീ- ഒരിക്കൽ ഞാൻ ഉണ്ട്ന്ന് പറഞ്ഞില്ലോ അവിടെ പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് കാര്യങ്ങള് പഠിക്കണം. അത് നമുക്ക് മാസത്തില് ഒന്നോ രണ്ടോ ക്ലാസ് ഉണ്ടാവും അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്ത് നമ്മള് പഠിക്കാൻ വേണ്ടി. അപ്പൊ അത് ചെയ്തിട്ട് അങ്ങനെ പഠിക്കണം ഞാൻ ഒന്ന് വിളിക്കാം വിളിക്കാവെ കട്ട് ചെയ്തിട്ട് വിളിക്കവേ ഓഹ് ശരി. ഉം ഉം